ഹലോ
ഹലോ
ആഹ് എന്തൊക്കെയ വർത്താനം കേൾക്കുന്നില്ലേ?
ആഹ് പ്പം കേൾക്കണ്ട് നല്ല വർത്തനം ഇല്ല ചായ പാണീലാണ്‌
ഏഹ് എന്താ ചായക്കടി?
ന്ന് ദോഷ
ഏഹ് എല്ലാരും ദോഷന്നല്ലെ
അവിടേം ദോശ്
ഉം വ്ടേം ദോശന്നെ എന്ത കറിയെന്താ
കറി സാമ്പാറ്
ഏ ഏ ഉയുന്നിന്റെ ദോസയാണോ
അതെ അതെ
ആഹ് അങ്ങനെ നമ്മള് സാധാ അരിന്റെ ദോശാ പച്ചേരിന്റെ
അതെങ്ങനെ?
പച്ചേരി മിക്സിൽ അരച്ചിട്ട് ദോശണ്ടാക്ക
ആഹ് ആഹ് വെറും പച്ചേരി മാത്രം
ആഹ് എന്ത്?
വെറും പച്ചേരി മാ
ആഹ് വെറുമ്പച്ചേരി അതിൽ വേണെ ലേശം ഒരു സോഫ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി ലേശം ചോറോ തേങ്ങയൊക്കെ കൂട്ടാ
ആഹ് ആഹ്
ഉം ന്നിട്ട് ഉപ്പും കൂട്ടിട്ട് വെള്ളം ഒഴിച്ചങ്ങ് അരക്ക്‌യും നല്ലോണം അരഞ്ഞാല് ക്ക പ്പാകത്തെ വെള്ളം ആക്കിട്ട് അതിലൊരു ദോഷ കല്ല്ന്ന് പറയും നമ്മൾ അടുപ്പത്ത് വെക്കുന്ന ദോശല്ല് അത്മ്മല് ചുട്ടാലും ആഹ് ഫ്രൈ ഞമ്മൾ അടുപ്പത്ത് വെക്കുന്ന ദോശണ്ട് ഫ്രൈ പാൻലും ചുടും പക്ഷെ അടുപ്പത്ത് വെ ക്ക്ന്ന ദോശക്കല്ല്ണ്ട് അയ് മോള് നയ്‌സായിട്ടങ് പാര്ന്ന്‌ കൊടുത്താ നല്ല അ അടിപൊളി ദോശ ഞെരിച്ചിട്ടൊക്കെ തിന്നാ നല്ല ടേസ്റ്റ് ആണ്.
അത് നീർദോഷന്ന് പറയണത് താണോ
ഏഹ്
നീർദോഷ്
ആഹ് അതെ അതെ അതെ നീർദോഷന്ന് പറയും ഉം ഞമ്മള് വെറും ആഹ് അതന്നെ ചെറിയ ഓട്ട ഓട്ടയിട്ട്ണ്ടാവും ഉം അത് ചെലേ സ്ഥലത്ത് നീർദോഷാന്നറിയ
ആഹ് ശെരി ആഹ് ആഹ് അപ്പയ്ക്കെന്ത് എന്ത് കൂട്ടാണ്ടാക്കും
ഉം ഇവിടെ ചെറുപയർന്റെ കറിയപ്പ ണ്ടാക്കുന്നത് അയ്ന് മുട്ട റോസ്‌റ്റോക്കെ നല്ല ടേസ്റ്റ് ഇണ്ടാവും അങ്ങനാ പ്രത്യേകിച്ച് അയി അയിന് ചട്നിയും ടേസ്റ്റ് ആണ് ചട്നി നല്ല ടേ കോതണയിന് ആഹ് തേങ്ങാ ചട്നി ആഹ് അത് നല്ല ടേസ്റ്റണ്
അശെരി
ഉം ചോന്നമൊളകൊക്കെ ട്ട്ണ്ടാക്കാണങ്കില് ഒന്നുംകൂടെ ടേസ്റ്റാ ചട്നി ചോന്ന ചട്നി മറ്റേ പച്ചക്കളറല്ലാതെ പച്ച മൊളകല്ലാത്തേ
ആഹ് നിങ്ങള് വ വ വറ്റൽ മൊളക്
അറ്റൽമുളകല്ല മറ്റേ ന്താറിയാ പച്ചമുളക് ചൂവപ്പ പ്പ് വരുന്ന പച്ച മൊളകില്ലേ
ആഹ്
ആഹ് ആഹ് പച്ചമൊളക്‌ടാ.
ജയ് ശരി
ആഹ് അത് അത് ഇട്ട് അരച്ചാലും നല്ല ടേസ്റ്റാ അതല്ലെങ്കിൽ മൊളകും പൊടി ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ്
മൊളകും പൊടിച്ച പച്ച മൊളക്പൊടിട്ടാ വേറൊരു ടേസ്റ്റല്ലേ വര
ആഹ് അതന്നെ മൊളകും പൊടി ഇട്ട് അരച്ചാലും ചട്നി ടേസ്റ്റന്നെ വേറെ പച്ച മൊളകിന്റെ രുചിയല്ല വേറെ രുചി
ഇങ്ങളയില് വേറെ പിന്നെ വേറെ എന്തെലും ചേർക്കോ?
ഉം നല്ല ടേസ്റ്റ് ആണ്
ആണോ
ഉം എന്ത്?
വേറെ എന്താ അയ്ല് വേറെയിലെന്തെങ്കിലും ചേർക്കോ ചോയ്ക്കാ.
പ്പ എന്ത് മൊളകും പൊടിട്ടരക്കുന്നയിലോ?
ആഹ് ഇഞ്ചി, ഉള്ളി
ഇഞ്ച് അങ്ങൻത്തൊ ചെറിയ കുഞ്ഞി കഷ്ണം ഉള്ളി ചേർക്കും ഞാന്. വേറൊന്നും ഞാൻണ്ടാകില്ല അപ്പ മാണങ്കില് ഒരു ചെറിയ ഒരു ഒന്നും പാടെ രുചിയും കൂടെ കിട്ടി ഈ മൊളകും പൊടി അയ്ലേക്ക് ഒരു ചെറിയൊരു കഷ് പച്ച മൊളകുട്ടരയ്ക്കുമ്പള്
ഉം
അയിന് വേറെ രുചി കിട്ടൂ. അപ്പൊ അങ്ങനെ വാണെങ്കില് ചെറിയൊരു ആ അധികെരുല്ലാത്തേക്കാണ് ചെറിയെരു മൊളകുന്റെ കഷ് പച്ച മൊളകു ആണ്ട് ഇട്ടൊടുത്താല്. പിന്നെ അരച്ചിട്ട് വറവ്ട നല്ല ടേസ്റ്റാ തിന്നാന്. ഞമ്മള് അതീയം ദോശ ക്ക് മുട്ട റോസ്റ്റ് അങ്ങനെ എന്തേലൊക്കെ ഇടു അങ്ങനെ ഇടു അത് ഇടും പ ഞാൻക്കി ഇഞ്ചിൻ്റേം വെളുത്തുള്ളിന്റെത് ചൊയ വല്യ ഇതല്ല. അതവാ ചട്നിയിലൊക്കെ ഇടുമ്പോ കൂടിപ്പോയാ പിന്നെ അയിൻ്റെ കൊണൊക്കെ പോവും.
ആഹ്
ഒന്ന അങ്ങോട്ട് ഒരട്ടിൻക്കങ്ങനെ ഒരഅബദ്ധം പറ്റി. അയിന് ശേഷം പിന്നെ ഞാൻ അയിന്റെ മുന്നേ ഞാന് തില് കൊറവന്നെയാണ് പിന്നെ മൊളക് കറി കറികളൊക്കെ വെക്കുമ്പോ ഞാനിടും മീന്റെ കറി പിന്നെ റെഡിയായിലെ കേട്ടു കേട്ടോ അന അയിലൊ ചൊയവരുല്ലാലോ ഒരുസം ഞാൻ ചട്നി ഇണ്ടാക്കിയപ്പോ അയില് വെളുത്തുള്ളിയോ എന്തോന്ന് കൂടിപ്പോയി അത് കാരണം ഒരു കൊണം ഇണ്ടായീല്ല
വെളുത്തുള്ളി ഒന്നുടൂല്ല സമ്മന്തീല് ഇഞ്ചി, ചെറിയുള്ളി
മ് ഇവ്
ചെറിയേ പുളി പുളിൻ്റെകത്ത് ഇതാണെങ്കില് ഇടും. പു പുളില്ലാത്ത എന്താണ് ദോശയാണെങ്കില് അയില് കൊർച്ച് പുളിയൊക്കെ കൂട്ടിയിട്ട് അരയ്ക്കും.
ഏഹ്
പുളിദോശയാവുമ്പോ നമ്മൾക്ക് ണ്ടാക്കില്ല.
ഉം അല്ല പുളിദോശ, ചട്നിയും അല്ല സാമ്പാറും ദോശക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുല്ലെ ഇഡ്ലി ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഉം ആഹ് ഇണ്ടാക്കലണ്ട് പക്ഷെ സാമ്പാർ ഇണ്ടാക്കൽല്ല്യ.
അഹ് ആഹ്
ഉം
സാമ്പാർ എളുപ്പല്ലേ ഇപ്പൊ ചെലോർ പൊടി ഇട്ടിട്ടുണ്ടാക്കും.
നമ്മള് രാവിലെ ഉം സാമ്പാർ ഇങ്ങോട്ട് ഇണ്ടാക്കാനുള്ള നേരം കിട്ടൂല കാരണം കു ഞമ്മള വീട്ടില് കൊറെ ആൾക്കാരുള്ളായി അപ്പൊ ഈ തെരക്ക് ഇണ്ടാവുമ്പള് ആഹ് ഉം കൂട്ട് കുടുമ്പോന്നല്ലേ നമ്മള തന്നെ എടു കൊറേ ആൾക്കാര് ഇപ്പ എല്ലാരും കൊറഞ്ഞ് ആളൊക്കെ എണ്ണം കുറഞ്ഞു. അത് ഞമ്മള് കൊറേ ആൾക്കാർ ഇണ്ടായിനു അപ്പൊ പിന്നെ ഹ് സാമ്പാറൊന്നും ഇണ്ടാക്കാൻ രാവിലെ എണീതിൽ നേരം കിട്ടൂല. കാരണം അത്ണ്ടാക്കി കഴിയുമ്പോൾ
കൊറേ ആൾക്കാര്‌തെ പ്പൊ ഒര ഒരാള് കൂട്ട ഇണ്ടാക്ക ഒരാള് സമ്മന്തി ഉണ്ടാക്ക.
ആഹ് അങ്ങനെ കൊറേ ആൾന്ന്റിയുമ്പോ കുട്ടിയളോ ഒക്കെയാണ്. പിന്നെ അഹ് ന്ത് ആഹ് പിന്നെ അങ്ങനെയക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാവൂലല്ലോ സ്കൂള് പോകുന്ന കുട്ടിയളും. ഓക്കെ നമ്മുടെ
ഇത്ര കുട്ടികള
ഞാൻ തൻന്റെ വീട്ടത്തെ കാര്യം പറഞ്ഞ എന്റെ വീട്ടില് തറവാട്ട വൂട്ടില് അവിടെ അനി കുത്തിന്റെ നാലാള് രണ്ടാള് സ്കൂൾ പഠിക്കുകയാണ് ഇപ്പോ ഇപ്പൊ രണ്ടാള് കല്യാണം കഴിഞ്ഞ് അങ്ങനെ കുറേ ആൾ ക്കാരുണ്ടാവ അപ്പൊ നമുക്ക് അങ്ങനെട്ട രാവിലെ ഞാൻ നിരുമാനോട് പറയും ഉച്ചക്കെ ചട്ട ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയൂ ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാ നമുക്ക് നാളെ ഇഡലി ആക്കാ നമ്മൾ ഈ കടയിലൊക്കെ പോയാ ഇ ഇഡ്ലിയും സാമ്പാറും ഒക്കെ അല്ലേ തതിരുവലേ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ കഴിക്കാന്
അത് അവർ പിന്നെ തേങ്ങ ചേർക്കല കടയക്കാർ
ആഹ
ഞാനൊക്കെ തേങ്ങിട്ടിട്ടചാരിച്ച ഇപ്പോൾ ഹസ്ബൻഡ് തേങ്ങ വേണ്ട അറിം
ഏ
ഇപ്പൊ തേങ്ങയില്ലാതെ നമ്മള് മുളക് പൊടിയും അല്ല മല്ലിയ ഉണ്ടല്ലോ പൊടിക്കാത്ത മല്ലി ആ മല്ലിയും മുളകും പിന്നെ എന്തോല എന്നന്നള്ളൂ ഒരു സ്പൂൺ ഉഴുന്നോടും
ഏ
കായം അതൊക്കെ കൂടി ചൂടാക്കിയിട്ട് അതില് പിന്നെ നമ്മൾക്ക് ഇതിനന് വേണ്ടിട്ട് വെളുത്തുള്ളി ഇടടും ഗ്യാസ് വരാതിരിക്കുകുക പരിപ്പിൻ്റെ കൂടെ സാമ്പാറക്ക
ഏ
ചേറള്ളി, വെളുത്തുള്ളി മല്ലി, പിന്നെ മുളക് വറ്റന്മുളക് അതുപോല ചൂടാക്കിയിട്ട് ഒന്ന് പൊടിക്കും പൊടിച്ച് അരച്ച് പേസ്റ്റ് പോലാക്കിയിട്ട് നമ്മൾ വേവിച്ച വെച്ചാൽ കഷ്ണത്തിക്ക ഉണ്ട് യാതിയാമതി എളുപ്പപ്പണിയണല്ല
എളുപ്പമാണി ചില ആൾക്കാർക്ക് എളുപ്പം ആയി ട്ട നമ്മള് പിന്നെ ഉണ്ടാക്കേ പിന്നെ ഞൻ അവിടൊന്ന് വൊ ഉണ്ടാക്കിയാ നന്നാവൂലന്ന് നെ എണ്ടാക്കാ നക്ക എനിക്കിടെസ്റ്റ്‌ ഉണ്ടാവും പക്ഷെ ഉ എന്ന് ആ അത്‌ തന്നെ അപ്പൊ പിന്നെ ഞാൻ ണ്ടാക്കാൻ നിക്കലില്ല ആ പണിക്കെ നിക്കലില്ല.
ടെസ്റ്റ്‌ ണ്ടാവൂല പറഞ്ഞ പിന്നെ അപ്പൊ ണ്ടാക്ക അപ്പൊ ടെസ്റ്റ് വന്നോളും
ഉംഉം.
നമ്മൾവിടെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഇല്ല അരിം. അപ്പോൾ പിന്നെ പിന്നെ ഉണ്ടാക്കും അപ്പോൾ ടേസ്റ്റ് വരും
ഹം ഞാൻ ഞാൻ ഒന്ന് രണ്ടു തവണ ഉണ്ടാക്കിയ പരിം ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല ഉമ്മ ഉണ്ടാക്കിയ ടേസ്റ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറയും അപ്പൊ ഞാൻ പറയും പിന്നെ കഴിക്കണ്ടന്ന് പറയും.
തേങ്ങാരച്ച സാമ്പാർ എനിക്ക് അധികം അറിയാം പക്ഷെ ഈ പൊടിയിട്ടത് എനിക്കറിയില്ല ഞാൻ പൊടിട്ട് ഉണ്ടാക്കിയട്ടേസ്ട്ട് നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയ ഒക്കെ കൂടിയിട്ട് വ ഒന്ന് ചൂടാക്കി പൊടിച്ചരക്കും.
ആഹ്
അങ്ങനെയും ഇട അങ്ങനെയും സാമ്പാർ ആക്ക തേങ്ങല്ലാതെ
ഏഹ് ഉം
അപ്പോൾ അതാക്കുമ്പോൾ ആർക്കും പറ്റില്ല ഒരു ടേസ്റ്റ ഇല്ല
ക്കേ
എനിക്ക് പിന്നെ എല്ലാത്തിനും തേങ്ങയിട്ട് ഇതാക്കിയിട്ടെ ശീല മുള്ളു
ആ ആ
അപ്പൊ അങ്ങനെ അതണ്ട് ഇപ്പൊ പിന്നെഇപ്പൊ എല്ലാർക്കും പൊടി മതി
ഏഹ്
ഒക്കെ പൊടിച്ചെക്ക്യ ഞങ്ങൾ ഗരം മസാലയാണെങ്കിലും പൊടിച്ചേക്കും നിങ്ങളഒക്കെ ഗരം മസാലേൽ എന്തെങ്കിലും ചേർ
ഞമ്മൾ ഉണ്ടാക്കെല്ല ഞമ്മൾ പുറത്തിന്ന് വാങ്ങലാണ് പാക്കറ്റ് അധികം
ആണോ?
ആഹ് വീട്ടിലങ്ങനെ എല്ല ഇണ്ടാക്കില്ല ഇടക്ക എപ്പോളെങ്കിലു മൊക്കെ സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാവകുമ്പള് എ ഇടയ്ക്ക് ഉമ്മ പരിംന്ന വ്ട്ന്ന് പൊടിച്ചാൽ മതി എന്റെ മ്മ വറുത്തു തരും ന്നീട്ട് പൊ ക്കു മറ്റേ അധികം ഞമ്മള് പുറത്തുന്ന് വാങ്ങലെന്നെയാണ്
അയ്ശേരി
ഉം സാധനങ്ങളൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ അതും അങ്ങ് വാങ്ങും
ഏഹ് അങ്ങനെ
പിന്നെ വീട്ടിലാരൊക്കെയുള്ളെ?
വീട്ടില് ഇപ്പ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവരെ ഉമ്മയും ഞങ്ങളു മാത്രള്ള
ഉം ങ്ങൾക്കെത്ര മക്കളാണ്?
എനിക്ക് രണ്ട് മക്കള്
എ ഹസ്ബൻഡ് നാട്ടിൽ തന്നെയല്ലേ
ആഹ് നാട്ട് ത്തന്നെ അമ്പലത്തില് ക്ലർക്കണ്. അമ്പലത്തില് ക്ലർക്ക്
ആഹ് ആഹ് ആഹ് പിന്നെന്തക്ക
സ്കൂള് പോവാള്ള ടൈം ഒക്കെ ല്ലേ
എന്ത്?
സ്കൂൾ പോവാള്ള ടൈമല്ലേ
ആഹ് അതെ സ്കൂൾ പറഞ്ഞെക്കനുള്ള ടൈം ഒക്കെ ആയി.
ചായ പണി ചായ പണീന്റെ എടേല വിളിച്ചേ കുറെ ആൾക്കാർ ക്ക് വിളിച്ചോക്കി ക്കില്ല
ആഹ് പിൻ
എന്തോ നെറ്റ് പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ട്.
മയണ്ടവിടെ?
മ ഇന്ന് മഴ കാണാനില്ല ഇന്ന് വെയില് കാണാണ്ട്
ഇ ഏഹ്
ഇന്ന് വെയിലാണ് ജ് നമ്മളെ സ്കൂ പോകൻ നേരത്തായൊരു ഈ മഴ പെട്ടന്ന് പൊട്ടിയത്
ഉം മഴ സ്കൂൾ പോകാൻ നേരത്ത് മഴ പെയ്തടെ
എടങ്ങാറാണ് ഔ നനഞ്ഞു കുളിച്ചു പോണേ
ഉം
അങ്ങനെയൊക്കെണ്
ഉം ഇവിടെപ്പോ ഇന്നും ഇന്നലെ ഒന്നും മഴ ഇല്ല
ആഹ് ഇന്നലെ ഇണ്ടായിരുന്നു രാവിലെ മഴ പിന്നെതാണ് പെ ട്ടന്നണ്ട് മാറും ചെയ്തുട്ടോ
ഉം
ആഹ് ഒണങ്ങാള്ളതൊക്കെ നമുക്ക് ഓണങ്ങി കിട്ടും ന്നലെ ഇപ്പോ ഇനി ഇന്നും മഴ നല്ല മഴക്കാറ് വര്ണ്ട്
ഇവിടെ നല്ല വെളിച്ചണ്ട് ഇങ്ങൻ തന്നെ ഉണ്ടായാ മതിയന്നു ഇന്നും നാളെയും എടങ്ങറ് ഒണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര പണിയാണ് ഉം
അതൊരു ഇത ബുദ്ധിമുട്ട
എന്ത്?
യൂനിഫോന്നു
അതന്നെ ആഹ് ന്നാ ശരിയിട്ടോ ഞാൻ വിളിക്ക ആഹ് ശരി